ആ കഴിക്കന്താ പറയണേ
ആ കേക്കുന്നുണ്ട് ആ അങ്ങടെ കേക്കണില്ലേ
ഇങ്ങോട്ട് വരണ കേക്കുന്നുണ്ട്
ആ
നിങ്ങള് ജോബ് ചെയ്യണ്ടോ
ആഹ് ഞാനീ ഓൺലൈൻ ആയിട്ട് ചെയ്യണ്ടറാ കുട്ടി ചെറുതാവുക കാര പുറത്തൊന്നും പോയി ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ നോക്കാനും വേറെ ആരുല്ല വീട്ടിലേ നമുക്ക് പുറത്തു പോയി ചെയ്യാച്ച തന്നെ അപ്പൊ ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നുണ്ട് ആ പൊറത്തു പോയി ചെയ്യൻ
ഓൺലൈൻ ആയിട്ട് ചെയ്യുമ്പോ എങ്ങനെയാണ് നിങ്ങള ഒരു പെർസ്പെക്ടീവില് എങ്ങനെയാണ്
ആ കൊഴപ്പില്ല നല്ലതന്നെയാണ് കാരണം നമ്മുടേതായി ജോലികളൊക്കെ കഴിഞ്ഞു കുട്ടീനെ നോക്കിയിട്ടും വേണമെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ഉറങ്ങും ചെയ്യാം ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറോക്കെ ക്ലാസ് ഉണ്ടാവുള്ളൂ ട്യൂഷന് ട്യൂഷൻ പോലെ കൊടുക്കുകയാണ് ചെയ്യണതേ
ആ ആഹ് ആ
ഉണ്ടാവും നമുക്ക് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂ കൂറും ക്ലാസ് എടുത്താ മതി കുട്ടികൾക്ക് അനുസരിച്ച് നമുക്ക് പെയ്മെന്റ് കിട്ടും ചെയ്യും
ആ ആ എൻ ചെയ്യാൻ ചെറിയൊരു മാർഗം അല്ലെ നല്ലതാണ് ഏൺ ചെയ്യാനെ
അതെ അപ്പൊ പുറത്ത് പോയിട്ട് ചെയ്യായാണെങ്കിലും ഞാന് ഇപ്പ രണ്ട് മൂന്ന് കൊല്ലം മുന്നോണ് പോയിണ്ടായിരുന്നത് ആ സമയത്തൊക്കെ സ്റ്റാർട്ടിങ് ഒക്കെ എട്ടായിരം രൂപൊക്കെയാണ് പുറത്ത് പോയിട്ട് ചെയ്യുമ്പോ ഉണ്ടായിരുന്നുള്ളൂ അതിനൊക്കെ കൂടുതല് ഇപ്പൊ ഓൺലൈൻ ആയിട്ട് ചെയ്യുമ്പോ കിട്ടുന്നുണ്ട് ആ
ത്തിന് നമുക്ക് ഫ്രീ ആവുമ്പോ
അതെ പിന്നെ നമുക്കിപ്പോ ഒരു എട്ടായിരംണ ഇപ്പോ പുറത്തു പോയി ചെയ്യണെങ്കിൽ പോലും അത് നമ്മുടെ ബെസ്റും കാര്യങ്ങളും ചിലവൊക്കായിട്ട് അങ്ങനെ പോകും ചെയ്യും ഇതാവുമ്പ നമ്മ വീട്ടിലിരിക്ക നമുക്ക് അങ്ങ പുറത്തേ പോകണ്ടാവശില്ല നമ്മടേതായ കാര്യൊക്കെ കഴിഞ്ഞി നമ്മ സാറ്റിസ്ഫൈഡ് ആണ്
ആ ആ എല്ലാർക്കും ജോബ് വേണം ജോബ് മസ്റ്റ് ആണ് അപ്പൊ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ഏതെങ്കലും രീതിയില്
അതെ എന്തേലും ചെയ്യണ്ടോ
ഞാന് ആ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട് തന്നെ ആ അങ്ങനെയാണ് ഈ മെഹന്തി കോണ്
ആ ഇപ്പൊ അതൊരു ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇറങ്ങൊണ്ടിരിക്കുന്ന ഒരു വർക്കാണല്ലോ അല്ലെ എല്ലാവരും ചെയ്യണ്ട് ഇപ്പോ എല്ലാവരുടെ സ്റ്റാറ്റസ് കാണാം
ആ വീട്ടില ഉണ്ടാക്കിട്ട് നമ്മളെ സെയിൽ ചെയ്യാം അതിന്റെ ലിക്യവിഡാ വേണ്ടു അങ്ങനെ അതുപോലെ ഇപ്പൊ കോണായിട്ട് അങ്ങനെയാണ് വേണ്ടത്ണ്ടെങ്കിൽ അങ്ങനെ കസ്റ്റമറിന് വേണ്ട ആവശ്യത്തിന് അനുസരിച്ചിട്ട്
ആ കസ്റ്റമേഴ്നൊക്കെ എങ്ങനെയാണ് വാട്സആപ്പ് ഇൻറ്റ
ആ വാട്സാപ്പില് ഇൻസ്റ്റിലും നമ്മള് പോസ്റ്റർ ഉണ്ടാക്കന്നിട്ട് അത് സോഷ്യൽ മീഡിയയില്
ആഹ അങ്ങനെ എല്ലാവരു അടുത്തും ഷെയർ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടൊക്കെ ആാവൂല്ലേ ആ് അല്ലാണ്ടേ പിന്നെ നമുക്ക് പരിചയുള്ള ആളുകൾ ഇങ്ങനെ സ്റ്റാറ്റസ് ഇരുമ്പോ കണ്ടിട്ട് വാങ്ങിക്കുവോക്കെ ചെയ്യണ്ടാവൂല്ലേ
അങ്ങനെയുണ്ട് നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കുമ്പോ എല്ലാവർക്കും കൊടുക്കൂ നമ്മൾ ഫാമിലി റിലേറ്റീവ്സിനോടൊക്കെ
അതെ ആഹ അപ്പൊ അങ്ങനെ എങ്ങനെ ഇണ്ടോ കിട്ടുന്നുണ്ട് അങ്ങനെ
ആഹ കൊഴപ്പില്ല ഇപ്പൊ കൊഴപ്പില്ല അപ്പൊ ഞാന എന്റെ റിലേറ്റീവ്സിന് ഫാമിലി ഞാനിപ്പോകൊറച്ചായിട്ടുള്ള തുടങ്ങീട്ട് ആഹ ആ
ആ നല്ല നല്ലൊരു ബിസിനസ ആണ് കേട്ടോ കാരണം ഇപ്പ ഇനി പെരുന്നാളൊക്കെ ആവാറായില്ലോ
ഡ്രസ് വുമൺസിന്റെ ഡ്രസ്സ് സ്സ്കാര്യങ്ങളൊക്കെ അതിനും ചെറുതായിട്ട് പ്ലാനിങ് ഉണ്ട് നടത്തിട്ടില്ല
ആഹ അപ്പൊ ഫാൻസി ഐറ്റംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുകയാണെങ്കും നല്ലതാവും ആഹ പെൺകുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ഇപ്പൊ എല്ലാവരും അങ്ങനെയൊക്കെ വാങ്ങുക കാരണം കുറച്ച് ആഡംബര ജീവിതൊക്കെല്ലേ
ആഹ ആഹ
കുട്ടികൾക്കന്നെ വാങ്ങി കൊടുക്കാണ്ടരിക്ക അങ്ങനൊന്നല്ല പ്പ എല്ലാവരുംഎന്തൊരു വെറൈറ്റി ആട്ടുള്ള എന്തൊരു കാര്യം കാണാണെങ്കിലും അത് വാങ്ങിച്ചു കൊടുക്കൂല്ലോ
ഉം അതെപ്പോ മാർക്കറ്റിങ്ങിൽ ഏറ്റവും വേണ്ടതും അതന്നെയാണ് നല്ല വുമൺസിന്റെ ആക്സസറീസ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോ കൂടുതൽ
പിന്നെ ഈ ഷോപ്പുകളിലൊക്കെ കിട്ടണ അല്ലാണ്ട് കുറച്ച് ഡിഫറന്റ് ആയിട്ടുള്ള എന്തെലുംക്കെ ണെങ്കിൽ അത് നല്ലതായിരിക്കും ആ അപ്പൊ ഡിമാൻഡും കൂടി
ഉം ഉം വെറൈറ്റി സാധനങ്ങൾ ആർക്കും പിന്നെ എത്ര ഒരുപാട് ഐറ്റംസ് ഉണ്ട് ണ്ടലോ
ആഹ അതെ ആ ഓൺലൈ ലൈൻആണെങ്കിലും ഓഫ് ലൈൻ ആണെങ്കിലും ഇപ്പോ ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകണ്ടിട്ടോ രണ്ടും നല്ലോണ്ണം രണ്ടും വലിയ കാര്യത്തില് കൊഴപ്പില്ലാണ്ട് പോണ തന്നെയാണ് ഓരോരുത്തടെ ഹാർഡ് വർക്കിനനുസരിച്ചിട്ട ട്ടണ് അവർക്ക് പേയ്മെന്റ് കിട്ടുക അതെ ശരിയാണ് അപ്പൊ ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് വിശ്വസിച്ച ചെയ്യാൻ പറ്റാ പറ്റ പറ്റാത്തതും ഉണ്ട് കൊറെ വെറുതെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യിപ്പിച്ച് അതെ അല്ലെ കുറെ ഇൻവെസ്റ്റ് സ്പെന്റ് ചെയ്പ്പിച്ചിട്ടൊക്കെ ഓൺലൈൻ സ്ഥാപനങ്ങള് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാണ് നിൾക്ക് അത്രയും പ്രോഫിറ്റ് കിട്ടുക എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ട്
ഒരുപാടുണ്ട് ഫേക്ക ആയിട്ട്
അതെ അല്ല അതിലൊന്നും പോയി പെടാണ്ട് നമ്മള് നല്ല രീതി രീതിയിലുള്ളത് തേടി പിടിക്കന്നെ വേണം ആ
അല്ല നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാണെങ്കിൽ മറ്റു ള്ളടത്തല്ല നമ്മൾ സ്വന്തമായിട്ട് ചെയ്യ സ്വന്തായിട്ട് ചെയ്യാണ് ഏറ്റവും നല്ലത് എന്നാ നമ്മള് കസ്റ്റമേഴ്സിന് നമ്മള് ട്രസ്റ്റബിൾ ആവണം
അതെ പിന്നെ നമുക്ക് അപ്പൊ ഇങ്ങനെ ഓൺലൈന ആയിട്ട് ചെയ്യാണെങ്കിൽ ഓ കോൾ വര നമ്മളിപ്പേ സ്വന്തമായിട്ട് ചെയ്യുന്നാണ് പറയണ പോലെ നല്ലത് ഇതാകുമ്പ നമുക്ക് അത്രം പ്രോഫിറ്റ് കിട്ടും ചെയ്തു ഒരാള് കീഴിലാവുമ്പോ അതിന്റെ ഒരു കമ്മീഷൻ അവർക്ക് പോവും ചെയ്യും ആഹ് അതെ അങ്ങനെ ഓഫ്ലൈൻ ആണെങ്കിലും ഇപ്പൊ നല്ലോണ്ണം ഇപ്പ നോക്കിട്ടൊക്കെയാണ് അവര് എടുക്കും ചെയ്യോള്ളൂ
ആ ആ ടി ഓൺലൈൻ ടീച്ചിങ്ങും നല്ലതാണ് ഞാൻ ചെയ്ത്ട്ട്ണ്ട് ഇവ്ടെ ആ ചെറിയ കുട്ടികൾക്ക് ഞങ്ങളെ വീടിന്റെ ചുറ്റുവട്ടത്തിലെ ഒര് കുട്ടികൾക്ക് ഹിന്ദിന്റെ ടീച്ചറായിട്ട് ഇങ്ങനെ ഓൺലൈൻ ആയിട്ടിങ്ങനെ അത് ഓൺലൈനായിട്ട് വാണ്ടോല്ക്ക് അങ്ങനെ ഇതാക്കിട്ട്ണ്ട് ന്റെ വീട്ടിക്ക് വരുവാരുന്നു
അതെ ഞാനും അങ്ങനെ ചെയ്ത്ണ്ടാർന്നു പക്ഷേ അപ്പൊ ഫീ ഒക്കെ എത്രയാ വാങ്ങ
അങ്ങനൊന്നുല്ല ഞാൻ അത്രക്ക് വല്യതായിട്ട് അങ്ങനൊന്നുല്ല ഓൽക്ക് വേണ്ട സംശയങ്ങളും കാര്യങ്ങളും
അതെ ആ ഞാനും അങ്ങനെ സ്റ്റാർട്ടിങ്ങ് ചെയ്തണ്ണേ കല്യാണ ന് മുന്നേ കൊറച്ച് നാള് ചെയ്ട്ട്ണ്ടാരുന്നെ അപ്പോ ഞാന് ചെയ്യണില്ലാന്ന് വിചാരിച്ചിര്ന്ന അപ്പ ഡിഗി പഠിക്കുന്ന ടൈമൊക്കെ ക്കാർന്നെ അത് നമ്മുക്കന്നെ ണ്ടാവ് ലോ ഒരുപാട് പഠിക്കാനും കാര്യങ്ങളൊക്കെ അപ്പൊ പിന്നെ അങ്ങനെ ചെയ്ത്ണ്ടാർനില്ല പിന്നെ കൊറെ കുട്ടികള് ഇങ്ങനെ തീരെ പഠിക്കില്ല അങ്ങനെങ്ങനെ ക്കെ പറഞ്ഞിട്ട് പാരൻസിങ്ങനെ പറഞ്ട്ട് ഞാൻ കൊറച്ച് ദിവസൊക്കെ എടുത്തുണ്ടാരുന്നു പിന്നെ അന്ന് എത്ര നൂറ് രൂപ അത്ര ഞാൻ ചോയിക്കുയും ചെയ്യില്ല അവരിങ്ങനെ തര്ഒക്കെ ചെയ്യാ ആഹ് അത്രൊക്കെ തന്നാർന്നു ആഹ് നമ്മള് പിന്നെ നാട്ടിലെ ആളുകളാകുമ്പോ നമുക്ക് പറയാനൊരു ബു ബുദ്ധിമുട്ടാണി
ഓൽ
പൊറത്തൊക്കെയാണ്ച്ചങ്കില് ആ പൊറത്തൊക്കെ ആണെങ്കില് നമുക്ക് പിന്നെ ഇങ്ങനെ കറക്റ്റ് ഒര് എമൗണ്ട് പറയാ എത്ര രൂപ ആയിട്ടാണ് ഫീ വെച്ചിട്ടാണ് നമ്മള് ചെ ചെയ്യണ്നൊക്കെ പറയാ ഇതിപ്പോ നാട്ടിലാകുമ്പോ നമ്മള് അവരെ എന്നും ഇങ്ങനെകാണ്തല്ലേ പിന്നെ ഞാൻ മെല്ലെമെല്ലെ അതങ്ങ്ട് നിർത്തി പിന്നെ ഞാൻ കല്യാണം ക കഴിഞ്ഞിട്ട് കുട്ടിക്കെ ആയിരിക്കുന്ന കുട്ടിക്ക് ഒരു രണ്ട് വയസ് രണ്ടര വയസൊക്കെകുമ്പ ഹസ്ബൻഡിന്റെ വീടിന്റെ അവിടെ അങ്ങനെ അതെ പോലെകൊറ്ച്ച് പേര് വിന്നിട്ട്ങ്ങനെ ചോയിച്ചിട്ടൊക്കെണ്ടായ അപ്പ ഞാൻ ഫസ്റ്റ് ഒന്നും ഇല്യാ പറഞ്ഞു കുട്ടീനെ വെച്ചിട്ട് ചെയ്യൻപറ്റില്ലാന്ന് വിജാര്ച്ചിട്ടെ പിന്നെ ഹസ്ബന്റൊക്കെപറഞ്ഞു വെറു ഇതന്തയലും ഇയ്യ് പഠിച്ചിട്ടൊക്കെള്ളയല്ലേ അനക്ക് താല്പര്യംണ്ടെങ്കി ചെയ്തോ നൊക്കെ പറഞ്ഞുട്ടൊ അപ്പെ ഞാൻ പിന്നെ അവരെ ക്ക് ഇണ്ടാർന്നതെ ആഹ് അപ്പ പിന്നെ കുട്ടീനൊക്കെ നോക്കാന് അവിടെ ആഹ് അതെ ക്ക് ആഗ്രഹം ണ്ട് പഠിപ്പിച്ച് കൊടുക്കണം ന്നൊക്കെ കാര്ണം നമുക്ക് വിദ്യ പറ്ഞ്ഞ കൊടുക്കാ പറഞ്കഴിഞ്ഞാല് നമുക്ക് പൈസ കിട്ട്നേക്കാട്ടിലും കൂടുതല് അവര്ക്ക് അത്ര പറഞ്ഞു കൊടുക്കുമ്പോ അയ്ക്ക് ഇഷ്ട്ടാണ് ആഹ് അപ്പ പിന്നെ അങ്ങനെ കൊറ്ച്ചു വസം എല്ലാരും വന്ന് ലാര്ന്നു ആഹ്
കുഞ്ഞിന്റെ എന്തേങ്കിലൊക്കെ ഞാൻ ഹിന്ദിയാണ് എട് തീര്ന്നത് ഹിന്ദിന്റെ ഉം
ആ അങ്ങനെ ആയായിട്ടാണ് ഞാനിപ്പോ ഓൺലൈൻ ആയിട്ട് ഇങ്ങനെ ലിങ്ക് വന്നപ്പോ അങ്ങനെ ടീച്ചിംഗ് താല്പര്യള്ളവര് ലിങ്കില് ജോയിൻ ചെയ്യണം ന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത അപ്പോ ആഹ് ആത് വല്യ കൊഴപ്പില്ലട് ഇപ്പൊ മൂന്ന് വർഷക്കെയി ഞാൻ ഓലൈൻ
ആഹ് അങ്ങനെ വരല്ണ്ട് പഷേ ഇതുവരെ നോക്കീട്ട്ല്ല ഞാൻ ഇങ്ങനെ കോളേജിൽ പോകൊണ്ട് കൂടുതലായി നോക്കാറില്ല
ആഹ് ഞാന് ഇപ്പം കെഴിഞ്ഞ കൊല്ലം എ ത്ത് സ്റ്റാൻഡേഡില് മലയാളം മീഡിയം എടുത്തിണ്ടാർന്നെ എല്ലാ സബ്ജക്റ്റും എടുത്താർന്നുട്ടാ അപ്പൊ അയില് ഒരു ഡിഗ്രി പഠി ഒരു കുട്ടിണ്ടാർന്നു ആ കുട്ടി കൊറച്ച് ദൂരെ പഠിച്ചാർന്നത് നാട്ടിലെക്ക് ഇങ്ങനെ വെക്കേഷൻല്ക്കെ വരുമ്പോ ഇന്നോട് സപ്പ്റേറ്റ് ഒന്ന് ഇട്ക്കോനൊക്കെചോയിക്കും അവർക്ക് വേറെ ക്ലാസ്ണ്ട് ഇ ഞങ്ങള് ഷഫ്ലള് ചെയ്ട്ട് ഇട്ത്താമതി
അഹ് അഹ് അഹ്
ക്ക്ണ കുട്ട്യേണ് അപ്പ വീട്ടില് എങ്ങനെ സഹചര്യങ്ങള് ഇങ്ങനെ സംസാരിക്ക്യൂട്ടോ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാ ചോയിക്കുമ്പം അവള് ഇങ്ങനെ പറയും ഔ ഇപ്പേം മ്മേം ക്കെണ്ട് പഷേ അവരൊക്കെ കൊറ്ച്ച് പ്രായ ആയിട്ട്ള്ള ആളുകളാണ് അപ്പോ എന്തേലൊക്കെ ഒര് ഏണിങ്സ് ചേച്ചി ഇങ്ങനെ പഠി വക്കുമ്പോ കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ട്യൂഷൻ എടുക്കുകയ എന്നൊക്കെ പറയും
ആഹ അങ്ങനെ ഹോളിഡേസിലോ
അല്ല അവള് ക്ലാസ് ക്ലാസ്സ് ഉണ്ട് അവള്ക്ക് രാവിലെ മുതല് ഹ അഞ്ചര വരെ ക്ലസ് ഉണ്ട് അത് കിഞ്ഞട്ട് ഹോസ്റ്റലിൽ നിന്നിു ഓൺലൈന ആയിട്ട് ഹോസ്റ്റല ആ കുട്ടി നിന്നറന്നത് അപ്പോൊ ഹ ഇപ്പോൊ ഒരു മാസം ഒരു അയ്യായിരംൊക്കെ കിട്ടുകന്ന് പറഞ്ഞ കഴിഞ്ഞാൽ അവൾക്കത് ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കല്ലേ ലെ അപ്പൊ കോളേജ് കോളേജിൽ ഒന്ന് അടിിച്ചച്ച് പൊളിക്കാനും അവളടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അവൾക്ക് നല്ല ഹെൽപഫുുള്ള ആാണ് പറയയാണെ എപ്പോഴും വീട്ടുകാടെ അടുത്ത് ചോദിക്കുമ്പോ ഒരു അതെ ആഹ് അപ്പൊ ആ കുട്ടിയ കോളേജില് ിക്കെ അന ചെയാക്കെ പറയ്പോ അവളോട് നല്ലൊരു അഭിമാനയി കാരണം അവ കാര്യൾ നോക്കല്ലേ ഇപ്പ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പഠപ്പുക മാത്രമാണ്ണ എപ്പോഴും വീട്ടുകാടുത്ത് ചോദിക്കുക അങ്ങനൊക്കെ ഇറങ്ങി ഞളോട് ഇങ്ങനെ പറയുന്നത് ഇത്തൊന്നും വേണ്ടായി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടോന്നൊക്കെ പറഞ്ഞായിരുന്നു
ആ നല്ലതാണ് കോളേജിൽ ആകുമ്പോ ഒരുപാട് കാര്യങ്ങള്
ആഹ അതെ പിന്നെ അവളെ വീട്ട വീട്ടിലേക്ക് പോവുവാണെങ്കിലും അതെ സാലറിയുടെ ആ വീട്ടിലക്ക് പോകവാറകുമ്പോഴാണ് ആ സാലറിയുടെ ടൈംമാവുക പൊ വാങ്ങീട്ട വീട്ടക്ക് പോക്പ അവക്ക് പോക്പോ അവക്ക് എന്തങ്കൊക്ക വാങ്ങ പോാന ഇപ്പ അവാ എന്തങ്കൊക്ക ബുദ്ധിുട്ടണ കൊടുക്കാനൊക്കെ നല്ല സഹായകമല്ലേ
ആഹ വീട്ടുകാര സന്തോഷവും
അതെ
ഉം
അപ്പ അങ്ങനെ അപ്പൊ ഏതൊരു ഇത് ചെയ്യയാണെങ്കിലും കാരണം വെറുതെ ഇരിക്കണില്ലല്ലോ പണ്ടത്തെ കുട്ടികളൊക്കൊണെങ്കിൽ ആ അവര് പറയണ പോലെ പഠിപ്പ് ഇപ്പൊ ഞൻന്റെറെ ഒരു കാലം പറില്ല എന്റെറെ കാലത്തെ പഠിപ്പ് പഠിപ് മാത്രമാണ് അല്ല പഠപ്പിന്റെ ഇടൽ ഒരു ജോലി അങ്ങനും ചെയ്ർന്നില്ല ഇപ്പത്തെ ഇത്തെ പെ ആ അതെ പെൺകുട്ടികളന്ന ഇില്ല ആൺകുട്ടികളന്ന ഇില്ല ഒരു പക്ഷ വേദമ ഇില്ലാണ്ട് രണ്ടു പേര് ഒരേ പോോലെ അവർക്ക് വരാണ് ഇപ്പ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ തന്നെ കൊചിയിൽ അവിടെൊക്കെ പോയിട്ട് ബാംഗ്ലൂൊക്കെ പോയിട്ട് അവരിങ്ങെ വർക്ക് ചെയ്യണ്ടല്ലോ ഇപ്പൊ വർക്ക് ചെയ്യണണ്ട് അതെ അതേ ടൈം കൊറച്ചു നേരം പഠിക്കാനുംടു
ആ ആഹ അതെ നമ്മള എവിടെൊക്കെ ഉള്ളുന്ന സാങ്കത സിസ്റ്റം കുറവ്
അതെ ഇപ്പ എന്റെ ചേചിന്റെ കുട്ടി ഡിഗ്രി കഴിഞ്ഞാുണ അവളിപ്പോ പുറത്തു പോയിട്ട് പഠിക്കണംന്ന് പറഞ്ഞിട്ടാ പോണത് പക്ഷെ പക്ഷേ അവളിങ്ങന പറയുന്നുണ്ട് പാർട്ട് ടൈം ആട്ട് വർക്ക്ുംന്ന് നോക്കണം എന്നാലാണ് ശരിയാവുള്ളൂ കുറണ്ട് കാരണം അവരവരുടെന്ന കാര്യങ്ങള് നോക്കാനും എല്ലാവും ഇഡിപൻറ ആയി് ജീവണംമ തന്നെയാണ്ഗഹം
അതെ
അതെ കാലത്തിന്റെ ഒ ഇതാണ് നല്ലത്
കാലത്തിനനുസരിച്ചിട്ട് എല്ലാരും മാറും അപ്പ എല്ലാർക്കും വേണ്ടത് ജോബാണ് ആവശ്യ പങ്ങൾ നിറവേറ അപ്പൊ ശരി ആ ആഹ ആഹ ഓെ